ഹലോ കേക്ക്ണുണ്ടോ
ആഹ് കേക്ക്ണ്ട് കേക്ക് ണ്ട് ന്തൊക്കെ വർത്താനം
നല്ല വർത്താനം അവിടെ സുഖായിരിക്കുന്നല്ലാരും
സുഖായിട്ട് പോണു കൊറെ ആയില്ലേ വിളിചിട്ട് വിശേഷങ്ങളൊക്കെ ഉം
എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ
കഴിച്ചു നേരത്തെ കഴിക്കും ഏഴു മണിന്റെ മുൻപ് ഒക്കെ കഴിക്കും കഴിച്ചോ
ആഹ് കഴിച്ചുയ്‌ ഫുഡൊക്കെ കഴിച്ച എല്ലാരും ഓരോരോ മൂലക്ക കൂടെ ഇരിക്ക്ന്
നേരത്തെ കഴിക്കൊ എല്ലാവരും
ഇല്ല നേരത്തെ കഴിക്കാറുന്നില്ല ഒമ്പത് മണി ആവും സാധാരണ ഇന്ന് നേരത്തെ തേ എല്ലാരും
നിക്ക് ന്താ സ്പെഷ്യല് ല്ല വിടെ മയന്നുല്ല നല്ല വെയിലായിപ്പം പൊതുവെ പിന്നെ കൊറച്ചൊക്കെ ഒന്നും എടക്എടക് മൂടിയൊക്കെ നിന്നി മഴ പെയ്യെന്ന് വിചാരിച്ചു പക്ഷ പെയ്തിട്ടില്ല
ആഹ് ഇവിടെ വൈകുന്നേരം നല്ലൊരു മഴപെയ്തുപോയി
ആ അതേപോലെ ഞങ്ങളിവിടെ
ഞങ്ങള് മല കുറ നിലമ്പൂര് ഭാഗ
ന്നിട്ടോ നിലമ്പൂര് എവിടെയാണ്
നിലമ്പൂര് കളികാവ്
ശരിയാണ് എന്തിനാണ് നിലമ്പൂരാണ് ചന്തക്കുന്ന് കേട്ടുക്കുണോ
ആഹ് ചന്തകുന്ന് എടക്ക് വരാറുള്ളല്ലേ
ആ അതെന്ത ആവശ്യങ്ങള് ണ്ടാവല്
ഹോസ്പിറ്റൽ കേസിനുംമിക്കവാറും അയിലെ തന്നെയല്ലേ വരാ നെലമ്പൂരിക്ക് പോണെങ്കി നമ്മള് ചന്തക്കുന്നിക്കൂടെ വരണല്ലോ
ഉം ശരിയാ ഉം
കുട്ടികളൊക്കെ എന്തെടുക്ക്ണ്
അങ്കണവാടി പൂവാ അത് മൂന്നര വയസ്സായിറ്റൊള്ളു
ആഹ് ഒരാളോള്ളൂ
രണ്ടൾണ്കാരൊ
ആഹ് അത്‌ ശരി എനിക്ക് രണ്ടാൾക്കാരാണ് വലിത് ചെക്കൻ നാണ് അവന് യു കെ ജി ചെറുത് മൂന്ന് വയസായിട്ടുള്ളു
ആഹ് യു കെ ജിക്കാരന് എവിടെ പഠിക്കണ്
യു കെ ജി ക്കാരന് ഇവിടെ അമ്പലക്കുന്ന് സ്കൂള് കാളികാവ് ബസാർന്നൊക്കെ പറയും
ആ അല്ല മനിയൊക്കെ കിട്ടണ്ട് കാളികാവ്
ആഹ് യ്യമാനിയ
ആ കസച്ചട്ടിട്ടുണ്ട്
ആഹ് ശരി വന്നിട്ടുണ്ടോ ഈ ഭാ ക്കെവിക്കെങ്കിലും പൂക്കോടുംമ്പാടാഭാ
ആ പൂകൊട്ടുമ്പാടം വന്നിട്ട്ണ്ട് ഇതിന്റെക്കെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട് കലരിക്ക് വന്നിട്ടുണ്ട് അവ്ട്പാലിയെറ്റീവ്ണ്ട് ഞങ്ങള്ങ്ങനെ കാളികാവ് സിസ്റ്ററിനെ പഠിച്ചത് കാളികാവാണ്.
ആ ആഹ് ശെരി കാളികാവ് എവിടിക്കി
ഉ ഉദരം പോയിനൊക്കെ പറിം
ആ ഉതിരംമ്പൂല് കാളികാവക്കെത്തണ്ട
ആഹ്
പൂക്കോട്ടുംപാട ആ വഴി അങ്ങനെ വരുമ്പോ എത്തണ്ട ഞങ്ങക്കവിടന്ന് അങ്ങട്ട് അത് കഴിഞ്ഞിട്ട് പോണം ഞാൻന്റെ വീട്- വീട്ടിലാണ് ഞാൻന്റെ സ്വന്തം വീട്ടിലാ നിക്കണത് എ ഹസ്ബെന്റിവടല്ല ആള് ദുബായിയാണ്. അപ്പൊ ഇന്റെ ഇന്നെ കെട്ടിചോട്‌ത്ത് പൂക്കടുംമ്പാട അഞ്ചാമൈൽ പറിയിം
ആഹ് കേട്ടിട്ട്ണ്ട്
ആഹഹ് അവിടേണ്
ഉം അയ് ശരി
വ എന്തേലും വർക്കിന് എന്തിനെലും പോണ്ടോ
ആ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്കിയ്യ
എങ്ങനേ
സൈക്കോളജിസ്റ്റയിറ്റയ് തെറാപ്പിസ്റ്റായിട്ട് വർക്കിയ്യാണ്ന്ന് ഇയ്യെന്തെലുംവർക്ക്
ആഹ് ഞാൻ അക്കൗണ്ടിങ് പഠിച്ചുകൊണ്ടിരിക്കയാ കഴിയാറായി ആറു മാസം കോഴ്സ്ന്ന് എടുതിരുന്നത് കഴിയാറായി അടുത്ത മാസം എക്സാമാണ്
ഉം ഡിഗ്രി കഴിഞ്ഞട്ടാണോ അത് എടുത്തത്
ഡിഗ്രി കംപ്ലീറ്റ്യ്തില്ല രണ്ട് വർഷം പോയി അടുത്തതായപ്പത്തേക്കും മാരേജായി പിന്നെ കുട്ടികളായി അപ്പോഴ വിടെ സ്റ്റോപ്പായി
ശരി കംപ്ലീട്ടാവാനിന്നിലെ
ആ എടുക്കണേ ഇനിയിപ്പോ ഞാന് ഈ ആറുമാസ കോഴ്സ്ഴിഞ്ഞ എവിടേലൊക്ക ഒന്ന് കേറി ഞ് ഡിഗ്രി നമുക്ക് കൂടെ എടുക്കാലോ അങ്ങനെ അങ്ങനെ ചെയ്യണം വിചാരിച്ചിരിക്ക്‌ണ് ഡിഗ്രില്ലാതെ നടക്കൂലേയ് ഇപ്പം പ്ലസ് ടു ഒക്കെ പത്തിന്റെ ലെവലക്കായിക്ക്ണ് അപ്പമ്മ്ളെവിടേ ഇവിടെ കേറിയാലും എടുത്താലും നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി അല്ലേ പറയുന്ന്.
ഉക്
നല്ലൊരു ജോലിയും സാലറിയും കിട്ടണങ്കിൽ ഡിഗ്രിയൊക്കെതന്നെ വേണം.
ഉം ശരിആ വാല്യു ആണ് പക്ഷെ ഡിഗ്രി പഠിച്ചാ ജോലി അപ്പതന്നെ പറയാനും പറ്റൂല്ല ഒരു
ആ
ക്വാളിഫിക്കേഷൻ ആയിട്ട
നിങ്ങളെവിടെ വർക്ക്യ്യണ അവിടെത്തന്നെ ചന്തക്കുന്നാ
ഉം കടല പോരും
പോരാ ആഹ്
ഉം
ന്നെ ഹോസ്പിറ്റലിലാണോ
ആഹ് ആഹ് അഹ് ശെരി സൈക്കോളജിസ്റ്റ് ന്നൊക്കെ പറയുമ്പോ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ കഴിയോ?
ഹ് ഹാ ഡിപ്നോട്ടിസം മെന്റലിസം അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യണം മനസിനെപറ്റി പഠിക്കാ പർഞ്ഞാല് നമുക്ക് കണ്ടിന്യുസ് ആയിട്ട് സംസാരിച്ച് അവരുടെ പ്രോബ്ലംസ് ആഹ് കൗൺസിലിംഗ് കൊ ടെ മനസ്സില്ള്ള പ്രോബ്ലംസൊക്കെ ഐഡന്റി ഫൈ ചെയ്യാ
ആഹ് ആഹ് ഞാന് കൊർച്ച് പഠിച്ചി ച്ചിട്ട്ണ്ടെ ഈ ഡിഗ്രിക്ക് ബി എ സോഷ്യോളജി ആയതോണ്ട് അയ്ല്ണ്ട് സൈ
റ്റുലെ പലെ പേപ്പറ് വേര്ന്ണ്ട് സൈകോളജി
ആഹ് നമുക്ക് മനുഷ്യനെ കുറിച്ച് തന്നെ അറിയ്ണ കാര്യങ്ങളാകുമ്പ പിന്നെ നമു എഴ്താനും പെട്ടെന്ന് പറ്റും
ആഹ് ശര്യ എന്താ ഫുഡ് സ്പെഷ്യല് എന്തെയ്ര്ന്നു
ഇവടെ സത്യത്തില് പർഞാ എന്നും സ്പെഷ്യലാണ് കാരണം ചിക്കന്, ബീഫ്, ഫിഷ്, അതൊക്കെ എന്നും ഉണ്ടാവോള്ളു പച്ചക്കറി പൊതുവേ കോറവാണ് അതാണ് നമ്മള് ഭക്ഷണത്തി ത്തില് ഉൾപ്പെടുത്തേണ്ടത് ഇവിടെ വല്ലാതെ ആർക്കും പോവൂല
ഉം എന്നും ചിക്കനും, ബീഫും തീമട്ടതന്നെ ല്ലേ
ഉം ഭൂരിഭാഗവും ചിക്കന്, അല്ലെങ്കി മീന് എങ്ങനെ
കറിവെച്ചാണോ കഴിക്കാ
ആഹ് കറിവെക്ക്യും വറക്കും കറിയാണ് മിക്കവാറും ഉണ്ടാവല് ബീഫൊക്കാവുമ്പോ വരട്ടി എട്ക്കും
ഉം എന്നാ പിന്നെ ചപ്പാത്തിക്കും കറിയായി ദോശ ഉം കറിയൊക്കാവോലല്ലെ വീട്ടില് ഞാനും കുട്ട്യാളും ഹസ്ബൻ ഡിന്റെ ഇമ്മിം ഇപ്പിം ഹസ്
ആഹ് ആഹ് ദുബായ് എവിടെ
ഉം പരാമന്നൊക്ക പറിം
ആഹ് ശരി ഇബയ് ഞങ്ങള് ഇവിടേണ് അജ്മാന്ല്ലേ അബുദാബി അജ്മ അവിടെയാണ് ഏട്ടൻ വർക്കെയ്യ്ണത്
അത്ശരി എന്തായിട്ടാ വർക്കെയ്യ്ണെ
അലൂമിനിയം ഫേബ്രിക്കേഷനാണ് ഇവിടെ മരമില്ല് ക ട്ട്രായിരുന്നു എടക്ക എടവണ്ണ ഭാഗത്ത്
ഉം ആഹ്
അവിടെ പിന്നെ ഫാമിലിലെ കെയറോഫിലങ്ങനെ പോയാ ഇല്ലേ ഏ ട്ടൻ പോയിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ്ട്ടോള്ളൂ ഫസ്റ്റ് പോക്കാണ്
ആഹ് ഇന്റെ ഹസ്ബൻഡും ഫസ്റ്റ് പോക്കാണ് ആറു മാസായിട്ടോള്ളൂ അയിന്റെ ടേല് ഞങ്ങളൊന്ന് പോയി രണ്ടു മാസം വിസിറ്റായി ഈ മാസം നിന്ന് വന്നു
ആഹ് ആഹ് ഇല്ലേ പോയിട്ടില്ലാ അവിടെപ്പന്താ വർക്കാൾക്ക്
ഉം ഫുഡ് ക്വാളിറ്റി കൺഡ്രോളറാ
ആഹ് ആഹ് എന്നാ ശരി അമ്മേ അവിട്ത്തെ അമ്മേ അച്ഛനൊക്കെയാ പ്രായായ ആൾക്കാരാണോ
ആഹ് അവര് കൊറച്ച് പ്രായാ ആയോലാണ് അറുപതും അൻപത്തേഴും വയൊസ്സക്കായ ആൾക്കാരാണ് വീട്ടില് ഹസ്ബൻഡും ഓ അത് ഹസ്ബൻഡ് ഒറ്റ മോനാണ് വേറാരും ഇല്ല
ആഹ്
അ ആൾക്കാരൊന്നല്ല
ആഹ അത് ഒരു കണക്കിന് അതും നല്ലതാ
ഉ നൽക വറ്റധിലെ പ്രശ്നങ്ങൾുണ്ടോ
പ്രശ്നങ്ങില്ലാത്ത വീടില്ലല്ലോ
ഉ ശരി
പിന്നെ ആഹ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ ആഹ അതാണീ ഞങ്ങത് ഒന്നാമതില ആാവേ ാണോ ഫാമിലി തന്നെ പോയത് അപ്പൊ പിന്നെ വലിയ വല പ്രശ്ന കുങ്ങൾ ഉണ്ടാക്കാനും പറ്റൂല കാരണം രണ്ടും കൂട്ടരും ഫാമിലിയാണ്
അ ശ
കൊഴപ്പൊന്നുമല്ല എങ്ങനെ പോണ് ഞാനിപ്പ ഇപ്പ ദുബായക്ക് പോയപ്പോ ഇങ്ങനെ പഠിക്കാനായിട്ട് പോന്നോ വീട്ടിക്ക്
ഉ
അപ്പൊ അവിടെ ആളെ അമ്മേ അച്ഛന്റെ അമ്മേ ഉള്ളൂ അച്ഛന ഇല്ല പിന്നെ രണ്ട് പെങ്ങന്മാരുള്ളത് അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടു അടുത്ത തന്നെ പൂകോട്ടും വാർത്തിക്ക്
അപ്പൊ വീട്ടില് വറ കില്ലല്ലേ
എങ്ങനെ
അപ്പൊ വീട്ടില് അമ്മ ഒറ്റക്കാണട്ടോ വീട്ടില് വേറെ ആരില്ലല്ലേ പറയാ
ഇല്ല അവര്ന്താളും തന്നെ ഉള്ളു
എന്നാ പോവാഞ്ഞ നിക്കാനാന്
ഇനിപ്പോ ശനിയാഴ്ച അവിടത്തെ അച്ഛന്റെ ആണ്ടാണ് വരുന്നത് അപ്പൊ ഞാന് പോണം
വിളിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ട്
ഉ
പ്പോ ഇന്നന്ന് പോരുള്ളൂ ഇപ്പൊ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത കൊണ്ടേ
ഉ മരിച്ചിട്ട് എത്ര ആൾക്ക്ഷ്യ
അച്ഛൻ മരിച്ചിട്ട് ഇപ്പത് ഒമ്പതാത്തെ വർഷം
ഓ
പിന്നെ വേറെ നിങ്ങളടെ വീട് എവിടെയ നിങ്ങളെ സ്വന്തം വീട് എവിടെയാണ് വരണ
ഓ സപ്പന്തന്ന സ്വന്തപ്പം തന്നെയാണ് ആ സ്വന്തപ്പംാണ് കെട്ടിച്ച വേറും ആഏർ എന്താ പറയാ മലമ്പൂരാണ്
ആഹ അത് ശരി
ഉ എടുത്ത കാണാൻ പറ്റിച്ച
ആഹ ആഹ എന്നായിക്കോട്ടെ ഓക്കെ എന്നാ ഞാൻ വിളിക്കണ്ട്
ഓക്കെ ഓക്കെ
ഉ